ഹലോ ആഹ് കേക്ക്ണില്ലേ.
ആഹ് കേൾക്ക്ണ്ട്.
ഉം ഉം ആഹ് എന്തൊക്കെയുണ്ട് വിശേഷം.
സുഖാണ് എന്താ അവിട്ത്തെ വിശേഷം.
സുഖന്നെ ഇങ്ങനെയടെ മയൊക്കെണ്ടോ. ഫുഡൊക്കെ കഴിച്ച് നിക്കാ.
ഏഹ് മഴ. ഇന്നലെക്കെ നല്ല വെയിലേന്ന് ഇന്ന് രാവിലെ തൊട്ടേ മഴേന്ന് ഇപ്പം ചെറുതായി. റ്റ് തെളിഞ്ണ് മഴയില്ല.
ആഹ് ഇവടി അങ്ങനെന്നെ ഉച്ചക്കൊക്കെ നല്ല മഴേനി. ഇപ്പൊ കൊർച്ച് തെൾഞ്ഞിന് ഉം ഉം.
ഫുഡിനൊക്കെ.
ഇന്ന് ഇന്ന് ബിര്യാണിയേനി ഇന്ന് ഞങ്ങളവിടെ. എട്ത്ത് വീടിന്റെട്ത്തന്നെ ഒരോഡിറ്റോറിയണ്ട്. അപ്പൊ അവിട്ന്ന് അവിടെ കല്യാണണ്ടെയ്നി അപ്പം . ഞ്ഞങ്ങക്ക് തന്നതാ ആഹ് ഇങ്ങക്കെന്തേനി.
നമ്മക്ക്ന്ന് തേങ്ങാച്ചോറേന്നു ചിക്കൻ കറി തേങ്ങാച്ചോറ്. ഇന്ന് സ്കൂളൊന്നു ഇല്ലല്ലോ ആഹ് ഇന്നല്ലാരും ഒയിവല്ലേ ഫ്രീയല്ലേ.
ആഹ് അപ്പങ്ങനെ ന്നാറായിച ദിവസം ഏഹ് സ്പെഷ്യലൊക്കെ ഇണ്ടാക്കുവോ.
ഞായറാഴ്ച എന്തേങ്കിലോക്കെ ഇണ്ടാക്കും ഞായറ്ന്നില്ല തോന്നുമ്പോളൊക്കെ ഇണ്ടാക്കും.
എങ്ങനെ
നമ്മക്കെപ്പഴാണോ ഇനിയിപ്പോം വെള്ളിയാഴ്ച്ചെ നാലാള്ണ്ട്. വലിയ ആള് പത്തിലാണ് താഴെയുള്ള ആള് ഏഴ് താഴെയുള്ള ആള് പിന്നെ നാലാം ക്ലാസ് പിന്നെ താഴെള്ളത് എൽ കെ ജി ലാണ്
ഏഹ്
ആഹ്, ആഹ് ഇജ് എന്താ പഠിക്കാണോ? എൽ കെ ജി ഇള്ള ആൾക്ക് മടിയൊന്നുല്ല കാരണം അംഗൻവാടി പോയതുകൊണ്ടേ. പ്രാക്റ്റീസ് ആയിണ്, അതുകൊണ്ട് ഇപ്പം പോവാൻ മടിയൊന്നുല്ല. ഉ ശാറായിട്ട് പോവും. സമയാവുമ്പോ വണ്ടി വരും കയറി പോവും. ഫസ്റ്റ് ചേർത്താൻ പോയേനെ അന്ന് കൊർ ച്ച് പ്രയാസണ്ടായിന് കാരണം അന്ന് ഓന് ഓന്റെ പുതിയ ടീച്ചർമാരായി ഓന്റെ ടീച്ചറല്ല ഇന്റെ അതേ അങ്ങൻവാടിയല്ലാ എന്നൊക്കെ പറഞ്ഞിട്ടൊരു പ്രശ്നം ഇണ്ടായിനി. പിന്നെ അത് പിറ്റേത്തെ വരവ് ടീ ച്ചർ പറഞ്ഞേന്നു പിന്നെ ഇഞ്ഞ് ഇങ്ങള് വരുന്ന ആരും രക്ഷിതാ ക്കൾ ആരും ഇങ്ങട്ട് കൊണ്ടുവരണ്ട ഒക്ക അവനാന്റെ വൺ ണ്ടി വാതുക്കെ വരുമ്പോ അവിടുന്ന് കയറ്റി വിടാന് ഒറ്റന്നും ഇങ്ങട്ട് കൊണ്ടര ണ്ടാ അതുകൊണ്ട് കുട്ട്യാൾക്കൊന്നും പ്രശ്നല്ല. പെ ട്ടെന്ന് റെഡി ആയി. ഇപ്പോ ക്ലാസ് ചാപ്റ്റർ ഒക്കെ തുടങ്ങിയല്ലോ
ആഹ്, ആഹ് ഇവിടേ ഇണ്ട് എന്റെ മോളും ഉണ്ട്, ഓളും എൽ കെ ജിൽ തന്നെയാണ്.
ഏഹ് അയ് ശരി ഒരാളന്നെ ഉള്ളൂ.
ആഹ്, ഒരാള് ഒള്ളൂ, ഓള് ഇപ്രാവശ്യം ചേർത്തി ഓൾക്ക്‌ അംഗലവാടിക്ക് പോവാൻ ഭയങ്കര മടിയേനി.
ഏഹ്, എൽ കെ ജി ഉഷാർ ആയിട്ട് പോവ്ണ്ട്.
ആഹ് എൽ കെ ജി ഉഷാറായിട്ട് പോവ്ണ്ട് അവടെ അങ്കലവാടി ഉറങ്ങണം ഉച്ചക്കൊറങ്ങൂല ഉച്ചക്ക് ഉറങ്ങാൻ ഭയങ്കര മടിയാ അ ടീച്ചർ ഉറങ്ങാഞ്ഞാൽ ചിലപ്പമാണെങ്കി എന്തെങ്കിപറിയാ മതി അപ്പോ അത് ടീച്ചറെ ഇഷ്ടല്ല അങ്ങനൊക്കെ പറയും.
കുട്ട്യാള് അങ്കൻവാടിൽ കുട്ട്യാളെ പിടിച്ചൊറക്കാൻ പാടില്ലന്നുള്ള കുട്ട്യാൾക്ക് ഇഷ്ടണ്ടെങ്കി ൽ ഉറങ്ങ് അല്ലെങ്കിൽ ഓര് കളിച്ചോട്ടെന്നുള്ളതാണല്ലോ നമ്മളവിടെ ഒക്കെ അങ്കൻവാടിൽ അങ്ങനെയാണ് കുട്ട്യാളെ ഒർ ക്കാൻ പാടില്ലാത്തോണ്ട് അംഗലവാടി ഉറക്കരുത് ന്നാണ് കുട്ടികൾ ക്ക്‌ പിന്നെ ഇഷ്ടണ്ടെങ്കിൽ ഒറങ്ങിക്കോട്ടെ എന്നുള്ളതാണ്. ഇവിടെന്നും ഇന്റെ മോനൊന്നും തീരെ ഉറങ്ങല്ലേന്നു ഓനെ ഞാൻ മൂന്നണി ആവുമ്പോ പോയിക്കൊണ്ടരും.
ഏഹ്, ഇവളെ എങ്ങനെ ഉറ മൂ മൂന്നരക്കാ വിട്. ആഹ് അപ്പൊ എല്ലാ കുട്ട്യാളും ഉറ ങ്ങും പറഞ്ഞ് ഇവള് മാത്രം ഉറങ്ങാതെ നിന്നാൽ നീച്ചിക്കും അപ്പ പിന്നെ എല്ലാ കുട്ടികളും നീച്ചിക്കും പറഞ്ഞ്. അപ്പൊ ടീച്ചറ് ഓളോട് അവിടെ കടക്കാൻ പറയും പറഞ്ഞ് അപ്പൊ ഇബ
അപ്പൊ എന്നു അതൊരു ബുദ്ധിമുട്ടായി കുട്ടിക്ക്‌ലേ.
ആഹ് ആഹ് അപ്പോ പിന്നെ അങ്ക ഇപ്പളും അംഗലവാടി എന്ന് പറയുമ്പോത്തിന് ഓള് നെലോൾച്ചും ഞാൻ പോവൂലാറിം. അങ്കലവാടി പറയുമ്പോ ഭയങ്കര ഇന്നിപ്പോ ഇത് പോളിയോ ആഹ് എൽ കെ ജി നല്ല ഇഷ്ട അടെ ഉറങ്ങണ്ടല്ലോ, ഉറങ്ങണ പറയാനേ പറ്റൂല.
ആഹ്
ഉം വീട്ടിൽന്നും അങ്ങനെന്നെ ഉച്ചക്ക് ഫുഡ കഴി ക്കുമ്പോ ചെടി അങ്ങനെ അങ്ങനെ കൊറവാണ് ചെടി വല്ലാതെ നോക്കൂല. ഇവിടെ ഈ അങ്ങനെ മുറ്റൊന്നും ഇത് അങ്ങനെ റെഡിയല്ല.
ആഹ് അഹ് ശരി ചെടികളൊന്നുല്ലലെ. ഇൻക്ക് ഇല്ലട്ടോ ചെടികളൊന്നും ഇൻക്ക് ഇണ്ടായിനു കൊറോണ സമയത്ത് എവിടൊക്കെ പോയിട്ട് ചെടി ചെട്യാളെ ഞാന് ചെടിന്റെ കടേലും പിന്നെ പല വീടുകളിലും ഞാനുന്റടുത്ത അയൽവാസികളും ഞങ്ങള് അയൽവാസികള് ഭയങ്കര കൂട്ടാട്ടൊ ഞങ്ങള് ഒയിവ്ണ്ടാവുമ്പൊ ചായൊടിക്കാൻ്പോവാ അതേ മാരി അയൽവാസി ഗൂപ്പൊക്കണ്ട് അപ്പ അയിൽ ഞങ്ങള് ഓരോ ദിവസത്തെ ഓരോന്നയിലും ഷെയറിയ്യും. അതേപോലെ നമ്മള് ഒയിവൊക്കെ ഉണ്ടായ ഞങ്ങള് പ്പ്റത്ത് പാടോം വയലക്കൊള്ള സ് സ്ഥലാണ് അപ്പോ അയ്ലൊക്കൊന്ന് എറങ്ങും അയിലക്കൂടൊക്കെ നടക്കും. ഒരു പാട്ടൊക്കെ പാടി വീഡിയോ ഒക്കെ ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യണ വൈബ് അയൽവാസിയാളാണ് ഇവിടുത്തത്.
് ഹ് ഹ്
ഇണ്ടേ അയൽവാസികള് കൊറച്ച് പ്രായം കൂടുതലാണ് പക്ഷെ ഇന്നോട് പറയും ഇപ്പതാ ന്റെ തൊ ൻ്റ പ്പുറത്തുള്ള അയൽവാസീം ഞങ്ങളൊക്കെ ഒരയിജാ ഇങ്ങളെ കൂടെ നടന്നിട്ട് ഞമ്മളും ഇപ്പൊ ങ്ങളെ വൈബായി റിം. ഹ് ഹ് ഡ്രസ്സൊക്കെ നമ്മളെ മോഡൽ ഇടാനോൽക്ക് താല്പര്യം. ആഹ് വൈകുന്നേരൊക്കെറങ്ങും അതേപോലെ ചിലപ്പോ ഞങ്ങള് നമ്മള് എണ്ണ നീരറക്കാൻ വേണ്ടീട്ട് എണ്ണ ഉണ്ടാക്കാൻ വേണ്ടിട്ട് കഞ്ഞുണ്ണിക്കൊക്കെ ഞങ്ങൾ പാടത്ത് കൂടെ ക്ക എറങ്ങുമ്പോ ആഹ് ഒരു അവ സരം ഞങ്ങൾ നല്ലോം നെരങ്ങിയങ്ട്മൊതലാക്കും. ഹ് ഹ് പാടത്ത് കഞ്ഞുണ്ണി ചെമ്പരത്തി കറ്റാർവായ ക ർവായെക്കബ്ടണ്ട് ചെമ്പരത്തി വേ ങ്ങള് അമ്പലവയി കരിയേപ്പിന്റെല അതൊക്ക കിട്ടാന് ഞങ്ങള് ത് ലയില ക്കെർങ്ങും. പാടത്ത്കൂടെ പോകും പാടത്ത് കൂടെ നല്ല രസാ വരുമ്പ്ത്ത്ക്കൂടെ പയറ്ണ്ട് നെല്ല്- മൊളച്ച് നല്ല ഉഷാറായി നെല്ലൊക്കെ ആഹ് കതിരൊക്കെ വന്ന് നിക്കുമ്പോ നല്ല രസാണല്ലോ പച്ച നെർ ത്തില് നിക്കും ചെയ്യും പിന്നെ പയറ് വെണ്ട വെള്ളരീ ചെരങ്ങ ങ്ങനെള്ള എല്ലാ സാധനങ്ങളും ഉണ്ടവ്ടെ ആഹ് മറ്റേ പീച്ചക്കന്ന ക്കെ പറഞ്ഞ അങ്ങനത്തെ ഒരു തൊക്കണ്ട്. അപ്പൊ ഓരെല്ലോണ്ടാവും അപ്പ അയിലൊക്കെ ഞങ്ങളിങ്ങനെ വരമ്പത്ത് കൂടെ വെറുതെങ്ങന പോവും. മൂളിപ്പാട്ടൊക്കെ പാടി ഹ് ഹ് ഹിഹി ഹി വെർതെ ഒരു വീഡിയോക്കെട്ക്കും സ്റ്റാറ്റസ് റ്റ് ടാലോ.
ആഹ് ഇപ്പൊ പിന്നെ എല്ലാരും സ്റ്റാറ്റസാണ്. ആഹ് ആഹ് ഞങ്ങളെവിടെ ആ അങ്ങാട്യാണ് അപ്പൊ അങ്ങനെ പൊറത്ത്ക്കൊന്നു അങ്ങനെ എറങ്ങാ കയ്യൂല.
ഏഹ് അത് ശരി ഞങ്ങളങ്ങാടീന്ന് ഉള്ള്ക്ക് റോഡാണ് അപ്പൊ പിന്നെ അയിലെ നടക്കണീനൊരു കൊയപ്പൊന്നുല്ല ഉള്ളക്കൂടൊക്കെ പക്ഷെ ബ്ടെപ്പ ആദ്യത്തെ പോലെല്ലട്ടോ ഇപ്പൊവടെ ക്ലബ്ബും പിന്നെ കുറെേ ബിൽഡിങ്ങാ ളൊക്കെപ്പൊ മുന്നില് വന്നോണ്ട് എപ്പഴും ഫുള്ളാള പ്പൊ ഒരു കടെ ക്കെ വന്നോണ്ടെയ് അപ്പൊ ഫുള്ള് ആളാ പക്ഷെ ഞമ്മള് പാളെന്നും നോക്കലില്ല. ഹ് ഹ് ഹ മുട്ടക്കടാ അങ്ങൻ ത്തേക്കൊന്ന് ം ചെലേ സമയക്കങ്ങള്ങ്ങനെ പോകും പിന്നെപ്പറത്ത് ഒരു യൂണിറ്റ് ഉണ്ട് അടിക്കണ അപ്പൊ ഞങ്ങള് അവിടെ അതേപോലെ ഡ്രസ്സ് പലേ മോഡൽ ഡ്രസ്സ് മാക്സി ഞമ്മള് അവിടെ നാലഞ്ച് കൊറെേ പെണ്ണുങ്ങൾ വന്നിട്ട് അടിക്ക്ണ്ട്. അപ്പത് ഞങ്ങള് ചെൽപ്പം പോവും അവിടെ പോയിട്ട് ഓലടിക്ക്ണ് കാണും. അത് ചിലപ്പോ നമ്മക്ക് കണ്ണിനെ പറ്റ്യേതാണെങി നമ്മള് വില നോക്കൂലല്ലോ അപ്പൊ നമ്മള് എടുത്ത് പോരും അങ്ങനെയൊക്കെ ഞമ്മള്
അടിക്കോ ടൈലറിങ് ചെയ്യോ?
ആഹ് ഞാന് പൊറത്ത്ക് അടിച്ചോട്ക്കല്ല കുട്ടികൾക്ക്ള്ളേ കുട്ടി മോള് കൾക്ക്ള്ളതൊക്കെ അടിക്കും പാന്റ് അങ്ങനെക്കെ എന്തെങ്കിലൊക്കെ പലാസ പാന്റ് അതേ പൊലെ നമ്മളെ ഇന്റെ കല്ല്യാണം കഴിഞ് സൽക്കാരത്തിന് വാങ്ങിയ ചോള്യോക്കെ ഞാനിപ്പഴാണ് കുട്ടികള് ചൊട്ത്ത്ട്ട് മൊതലാക്കിയത് ആ ചോളി എള്പ്പണ്ടല്ലോ നമുക്ക് പാന്റാക്കാന് പലാസാക്കാന്. അ സെൻട്രില് കട്ടെയ്ത്ട്ട് അയ്ലാണ്ട്- സ്റ്റിച്ചിങ് കൊടുത്ത് അരക്ക് വള്ളിയൊക്കരല്ലോ നമ്മകന്നൊക്കെ വള്ളിയാണല്ലോ ഇപ്പോ അത് അലാസ്റ്റിക് ആക്കി ഞാൻ കൊടുത്ത് അങ്ങനെ ഉണ്ട് എന്റെ ഏട്ടത്തിന്റെ ഒരു ചോളിന്റെയിന് ഇന്റത് അതൊക്കെ ഞാനോക്ക് അങ്ങനെ ചെയ്ത് കൊടുത് ഞാൻ കൊറെയായി റ്റൈലറിംഗ് ഒക്കെ പഠിച്ച് കൊറെയായി മെഷീനൊക്കെ എന്നോ വാങ്ങി ഇതാക്കല്തൊടങ്ങിന് ആദ്യം ഞാൻ വാങ്ങി വച്ച ഞാൻ ഓൺലൈന്ൽ കണ്ടിട്ട് ചെറിയ മെഷീൻ കൊണ്ടടു അത് ഒരു മുതലായിന്ന് പറയ കൊറച്ചൊക്കെ അതടിക്കാന കഴിയും പക്ഷെ പെട്ടെന്ന് കംപ്ലൈന്റ് ആയി. അടിക്കാനൊക്കെ എല്ലാ സൗകര്യവും പിന്നെ ഇതിലേറെ ലൈ റ്റൊക്കെ ഉണ്ടയിനി അതിൽതന്നെ അപ്പൊ നല്ല കാണാനൊക്കെ നമ്മൾ സൂചിക്കൊക്കെ നല്ല ഉഷാറാണ് പക്ഷെ അത് പെട്ടെന്ന് കംപ്ലയിന്റായി. നൂല് കട്ട പിടിച്ചിട്ട് പിന്നൊന്നും ചെയ്യാം പിന്നെ അതിന്റെ സാധനം ഒന്നും കേടന്നാല് നമുക്കൊന്നും റിട്ടേൺ ഉപയോഗം കഴിഞ്ഞാൽ റിട്ടേൺ കൊടുക്കാനൊന്നും പറ്റൂലല്ലോ ഒരാഴ്ചന്റെ ഉള്ളിലായാലേ ചെയ്യാൻ പറ്റുള്ളൂ. ഒരാഴ്ചക്ക് ഒന്നും പറ്റിയില്ല ഒരാഴ്ച കഴിഞിട്ടങ്ങട് പറ്റി പിന്നെ ഞാൻ സാധാരണ മിഷീൻ വാങ്ങിട്ട് അതിനൊരു മോട്ടർ വെച്ചെടുത്ത്ക്കാണ്ട് അങ്ങന ആക്കി ഇപ്പൊ എനിക്കത് മാറ്റണം എന്നുള്ള ട് ഞാൻ സെക്കനാൻഡ് ചോദിച്ച് വെച്ക്കണ് ചെറിയൊരു പണിയൊക്കെ ഉണ്ട് ഇത് കഴിഞ്ഞിട്ട് വാങ്ങണം പൊറത്തേക്ക് കടക്കാന് പിന്നെ അയൽവാസിന്റെ മാക്സികളൊക്ക ഞാൻ ഷേപ്പ് ചെയ്ത് കൊടുക്കും. എല്ലാത്തിനൊന്നും ഹസ്ബൻഡ്ന് ഇഷ്ട്ട ല്ല അത് പറയല് നൂറുപ്യ കിട്ട്ന്നെന്ന് അൻക്ക് അഞ്ഞൂറ് ചെലവാക്കേണ്ടിവരും പെറണ്ടാവുല കഴുത്ണ്ടാവുല പെരടിണ്ടാവുല
ക്കെല് അവളാണ് അടുപ്പിച്ചിരിക്കുമ്പോ ഓരോ ഊരവേദനിം ആ ഊരവേദനിയൊക്കെ ഇണ്ടാവും
ആദ്യക്കെ യൂണിഫോമെക്കെ ഇവർക്ക് അടിച്ച് കൊട്ത്തിനി. പിന്നെപ്പോ ഇൻക്ക് എന്ത് വെച്ചാല് നമ്മളെ ഫസ്റ്റ് ഇഡ്രസ് സില് ചെയ്യും പിന്നെ നമക്ക് പൊതുവേ ഒരു മടിയവും അതിനോട് ആ പിന്നെ അതൊരു വരുമാനമാർഗ ക്കി ഇട്ക്ക്ണോൽക്ക് ഒന്നും ചെയ്യാൻ വയ്യല്ലോ എന്നുള്ളതിന് ചെയ്യല്ലേ നമ്മളിപ്പോ അയ്ന് ലില്ല ഞാൻ മേല അടിക്കുമ്പളും പുത്യാപ്പ്ള താഴെവന്നാ വിളിച്ചും ഇവിടെ വന്ന മതി മതി മതി മതി മതി അത്രടിച്ചാ മതിപറയും ഇഷ്ടല്ല
ടക്ക് ഊരവേദനക്കെ ഇണ്ടാവേണ്ടോ അങ്ങനെ അടി
ഇൻക്ക് ഊരവേദനല്ല പക്ഷെ എനിക്ക് വലത് കയ്യിന്റെ ഷോൾഡറിന് ഒരു വേദന ഇണ്ട് അപ്പോ ചെല ദിവസം എനിക്ക് കൊറെ കൂടുതല്ണ്ടാവും. പിന്നെ ഞൻ അടിക്ക ഇരുന്നാ അങ്ങനെ ഇരിക്കും അപ്പൊ നമ്മക്ക് അത് കേക്കും പിന്നെ അയക്കൂല അപ്പൊ മുപ്പരേ കൊണ്ട് അത് കോയമ്പൊക്കെ തേപ്പിച്ചല് അതോണ്ടേക്കൂ അപ്പൊ വെറുതെ വേദന അത് ഇത് ഇണ്ടാക്കണ്ടന്നറിയും എക്സസൈസെക്കെ ചെയ്യും അതക്കെ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞിട്ട് ചെയ്യല്ണ്ട് വല്ല്യ ആള് പത്തിലാണേ
ഓള് ആൺകുട്ട്യോ പെൺകുട്ട്യോ
പെണ്ണ് പത്താം ക്ലാസ്സിലാണ്
ഓള് അടിച്ചോ ഓളടിച്ചോ
ഓള് അടിച്ചോയ്ച്ചാല് ഓള്തൊക്കെ അങ്ങനെന്ന് ശരിക്കറില പക്ഷെ നീണ്ടടിക്കൊക്കെള് നോക്കും ശ്രദ് നോക്കും നീണ്ട്കാണ്ട് നമ്മള് വർക്കൊക്കെ ചെയ്യുന്നതാണങ്കില്, വെറുതെ തുണിമല് ഒകെ ഓള് ചെയ്തോക്കും അല്ലാത്തടി ഓൾക്ക് അത്രണ്ട് അറില. കയൂല
മിഷീന്ണ്ടായ നല്ലതാണ് എല്ലാർക്കും അടിക്കാൻ പഠിക്കാ
ആഹ് അതന്നെ ഇണ്ടായതേണ്ട് സുഖാണ്റിയാം കൊഴപ്പൊന്നുല്ല
ആഹ് പിന്നെ രാത്രികക്ക് ചോറ്ണ്ടേ
ഏഹ് രാത്രി ആഹ് രാത്രി ചോറന്നെ വേറൊന്നും അത് ഉച്ചക്ക് വെക്ക്ണ ചോറന്നെ ഞങ്ങള് രാത്രികക്കും വേറെ അയ്നായിട്ട് പണി ഒന്നും എട്ക്കൂല മടിയാണ് അത് വാണ്ട്യോല് തിന്ന വാണ്ടാത്തോര് തിന്നണ്ടറിം ഞാൻ പെജ്ജ എടുക്കാനെന്നെന്നുറിയ ഇതന്നെരു പണി ആയിറ്റെ ഏഹ് എങ്ങനെ
ഇപ്പക്കെണ്ടോ വീട്ടില് ഓയ്ച്ചാ
ഉപ്പണ്ട് ഇമ്മല്ല ഉപ്പ മരിച്ചിട്ട് അല്ല ഉമ്മ മരി ച്ചിട്ട് ഏഴ് വർഷൊക്കായി
ഏഹ്
ഉം ഞങ്ങള് പിന്നെ ഞങ്ങള് ഒറ്റക്കാണ് തറവാട്ടിലാണ് സ്ഥലം എട്ത്ത്ണ് വീടൊന്നും കഴിറ്റിട്ടില്ല വീടൊക്കെ കഴിറ്റണം ഇൻഷാ അള്ളാ സമയാവുമ്പോ പടച്ചോന്റെ സമയ ത്തീട്ട്ണ്ടാവുല തോന്ന്ണ്ട് വിളിച്ചിട്ടില്ല സ്ഥലം വാങ്ങിട്ട് കൊറേ ആയി പക്ഷെ അയ്മക്കൊന്നും നോക്കാൻ കൂടിട്ടില്ല സാഹചര്യം നമുക്ക് റെഡി ആയിട്ടില്ല പേ സ്ഥലം വാങ്ങാൻ പ ചെ സ്വർണ്ണം തന്നെണ്ട് കൊറേ ബാങ്കില് അതന്നെ എടുത്തിട്ടില്ല കിട്ട്ണ പണ്ടൊക്കെപ്പാടെ കെടക്കാണ് എല്ലാത്തൊക്കെ വിറ്റ്ക്കാണ്ടാണ് സ്ഥലത്തിന് കൊട്ത്തത്
ഏഹ് ഇപ്പ ഈ നിക്കണ വീടോ അത് ചെറിയ വീടാ
വി നിക്ക്ണ വീട് മേലൊക്ക്ള്ള വീടാ പക്ഷെ തറവാടല്ലേ എല്ലാർ ക്കുള്ള അല്ലേ അമക്ക്ള്ളതലല്ലോ പിന്നെ ഇത് ശരിയാ ക്കാനൊക്കെ ഇങ്ങനെ ഇപ്പ ഇങ്ങനെ പറീണ്ട് അഹ് പിന്നെ കൊറേ പണിട്ക്കാനൊക്കെണ്ട് കൊറേ പൈസ ചെലവാക്കണം അപ്പ അയ്ലേറെ പിന്നെ എന്താ ന്നാ ശെരിലേ പിന്നെ വിളിക്കാ
ആഹ് ന്ന ശീന്നാ ആഹ് ആഹ്
ഓക്കെ